ഉം
കേക്കാമോ?
ആഹ് കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
ഓഹ് സുഖം
മഴയിണ്ടോ?
എന്ത് വിശേഷം?
ആഹ് ഇവടെ നല്ല വിശേഷങ്ങളന്നെ
ഉം
മഴയുണ്ടോ?
ഇവടെ ഇന്നലെ വരെ മഴ ണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഇപ്പം നല്ല വെയിലാണ്.
ഓഹ് അതെയ
അവടെ ണ്ട മഴ?
ഇവടെ ആഹ് ഇന്നലെ രാത്രി മഴ ഇണ്ടായിരുന്നു. ഇപ്പൊ ഇവടെ നല്ല ഇര്ട്ട് മൂടി നിക്ക്ണ്ട് മഴ പെയ്യാൻ റെഡി ആയിട്ട്. ങ്ങനെ നിൽക്കുന്നുണ്ട്
ഉം
എന്തെ ഉച്ചക്കത്തെ ഭക്ഷണൊക്കെ കഴിച്ചോ? എന്തായിരുന്നു ആഹ് ഇവടെ കഴിച്ചു. എന്തായിരുന്നു ഇന്ന്?
ഏഹ് ഇവടെ ബിരിയാണി ആയ്രുന്നു ഞങ്ങള് പൊറത്ത്ന്നാ കഴിച്ചേന്ന്.
ഓഹ് അതെന്തേ വെറ്തെ പൊറത്ത് പോയപ്പൊ കഴിച്ചതാണോ?
എന്തോ കേട്ടില്ല?
എന്താ വെറുതെ വീട്ടിൽ നിന്ന് പൊറത്ത് പോയപ്പോ അങ്ങനെ കഴിച്ചതാണോ?
ആഹ് അതന്നെ പൊറത്ത് പോയപ്പം കഴിച്ചതാണ്. വീട്ടിൽ വരാൻ ലെയ്റ്റായി.
ആഹ് ആഹ് അങ്ങനെ കഴിച്ച്ണ്ടാവൂലെ. സാധാരണ പൊറത്തെ ഭക്ഷണം കൂടുതൽ കഴിക്കാറുണ്ടോ പൊറത്ത് നിന്ന്?
ഏയ് ഇല്ല. ഞാൻ പൊറത്ത്ന്ന് കഴിക്ക്ന്നെങ്കിലും ഈ ബിരിയാണി മാത്രെ കഴിക്കുള്ളൂ. വേറെ മന്തി പോലത്തെ സ സംഭവങ്ങളൊന്നും എനിക്ക് ഇഷ്ടല്ല.
ഇല്ലലേ? ഷവർമ്മ അങ്ങനത്തൊന്നും ഇഷ്ടല്ലാ?
ഇല്ല എനിക്കീ അതിനകത്തൊക്കെ മയെണെയ്സ് സംഭവം വരുല്ലോ. എനിക്ക് അത് ഒട്ടും ഇഷ് ട്ടല്ല
ഓഹോ അത് നല്ലൊരു കാര്യാണ് എനിക്കൊന്നും മയണെയ്സ് ഒഴിവാക്കിയിട്ടുള്ള മയണെയ്സ് ഒഴിവാക്കിയാല് മന്തി ഷവർമൊന്നും ഇഷ്ടല്ല. അത് നിർബന്ധാ ഭയങ്കര കേടാണ് നമ്മളെ ശരീരത്തിന് പക്ഷെ പറഞ്ഞ കാര്യല്ല അത് ഇല്ലാഞ്ഞാല് ഒര് ടേസ്റ്റ് കിട്ടൂല. ഉം പിന്നെ അതുപോലെ വീട്ടില് ണ്ടാക്കാറ്ണ്ടോ മന്തി അങ്ങനെ അങ്ങനെള്ള ഭക്ഷണങ്ങളൊക്കെ?
ഇല്ലില്ല ഇവിടെ പിന്നെ ബിരിയാണി ഉണ്ടാക്കും. അല്ലാതെ വേറെ അങ്ങനൊന്നു മന്തിയൊന്നും ണ്ടാക്കാറല്ല
ആഹ് ആഹ് ഒക്കെ വീട്ടിലാര്ക്കും ഇഷ്ടല്ലേ ഇങ്ങനെ മയൊണെയ്സൊക്കെ ചെയ്തത്?
വീട്ടിലെന്റെ ബ്രദറിന് മാത്രേ ഇഷ്ടൊള്ളു വേറെ ആർക്കും ഇഷ്ടല്ല. പേരൻസ്നാർക്കും ഇഷ്ടല്ല.
അതാണ് നല്ലത് അത് കഴിക്കാതെക്ക്ണാണ് നല്ലത്. അത് കഴിക്കണോട്ത്തോളം നമ്മളെ വയറ്നത് കേടാണ് വയറ്നും പിന്നെ ശരീരത്തിനും. ഒക്കെ കേടന്നേണ് മയോണേസിലൊക്കെ കൂടുതൽ ണ്ണയാണല്ലോ യൂസെയ്യ്ന്നത് അപ്പത് ഭയങ്കര കേ ഇവിടെന്നുച്ചക്ക് സാധാ ചോറും പിന്നെ ബീഫ് കറിയും. പിന്നെവിടെ ഏഹ് വെടെ ഞങ്ങളെ തൊടീലെന്നെ മത്തന നന്നായിട്ട്ണ്ടായ്ന്. അപ്പ അതിന്റെ എല എടുത്ത് ഒരു തോരം വെച്ചു. മത്തൻ്റെ മത്തനില തോരെൻ. പിന്നെ പിന്നെ ഒരു പയറുപ്പേരി ഉണ്ടായിരുന്നു. പിന്നെവടെ മാങ്ങകള് മാവില് മുറ്റത്തെ മാവില് നെറയെ മാങ്ങണ്ടായിനി പ്പൊ കൊറെയൊക്കെ ങ്ങള് പറിച്ച് പഴ്പ്പിച്ചു. പ്പൊ ലാസ്റ്റക്ള്ളത് ഞങ്ങള് കൊറച്ചൂടി കഴിഞ്ഞിട്ട് പറിക്കാ വിചാരിച്ചങ്ങനെ വെച്ചിരുന്നു അപ്പത് പ്പൊരണ്ടീസായിട്ട് ഓരോ ദിവസങ്ങനെ അങ്ങനെ വീഴാണ് നെലത്തോട്ട് അ എന്തോണ്ടാ അറീല്ല അപ്പൊ ഞങ്ങളത്. ബാക്കിള്ളതൂടി പറിച്ച് വെച് അപ്പൊ ഞാന അതിന്ന് രണ്ട് മൂന്നെണ്ണേട്ത്ത് ചമ്മന്തി ണ്ടാക്കീന് നല്ല പൊടിള്ള മാങ്ങയാണ് അപ്പൊ ചമ്മന്തി ണ്ടാക്കിയപ്പോ നല്ല ടേസ്റ്റ്ണ്ട്. അതും കൂട്ടിട്ടോ ചോറിന്റെ കൂടെ ആ മാങ്ങ ചമ്മന്തി പിന്നെ മാങ്ങാ സീസൺല്. അത് ഇവിടെണ്ടാക്കി നോക്കിട്ടില്ലട്ടൊ ഇതുവരെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ട്ണ് ന്നല്ലാതെ ഇതുവരെ അങ്ങനെ ണ്ടാക്കി നോക്കിട്ടില്ല. ആ നിങ്ങള്ണ്ടാക്കാറുണ്ടോ?
ഞൻ എനിക്കെന്റെ ആ അമ്മ പേരൻറ്സ് അമ്മ ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു. എനിക്ക്ണ്ടാക്ക അറിയത്തില്ല.
ഓ ആഹ് പിന്നെ മാ ഇപ്പൊ മാങ്ങ സീസണല്ലോ കഴിഞ്ഞത് അപ്പൊ മാങ്ങക്കെ കൊറേ കിട്ടാറില്യേന്യ
ഉം മാങ്ങ സീസൺ കഴിഞ്ഞ് ഇപ്പം ചക്കേടെ സീസൺസ് തൊടങ്ങി ഇപ്പൊ വിടെ ഇഷ്ടംപോലെ ചക്കേണ്ട് വീട്ടില്
ഓ അതെ അപ്പൊ ചക്ക വെച്ചിട്ട് എന്തേലൊക്കെ ണ്ടാക്കാറുണ്ടോ?
ചക്ക ഞങ്ങള് ഇന്നലെ ചക്കാട്ടിലൊക്കെ ണ്ടാക്കിയാരുന്നു
ആ ആ ചക്ക പൊരിക്കാറുണ്ടോ? ആ ചക്ക വറുക്കാറുണ്ടോ അതായത് ചക്ക ഇരിഞ്ഞ് എണ്ണയിലിട്ടിങ്ങനെ പൊരിച്ചെടുക്കാറുണ്ടോ?
ആ ഒണ്ട്ണ്ട് പിന്നെ ഈ ച ക്ക ഏ പുഴുക്ക് ന്നൊക്കെ കേട്ടിട്ടില്ലേ വേവിച്ചെടുക്കുന്ന്
ആ ആ ആഅ
തേങ്ങ മാത്രട്ടിട്ട്
ആ ചക്ക പുഴ്ക്കിലേ ചക്ക കൂട്ടാനാണോ ഉദ്ദേശിച്ച്
അല്ലല്ല അത് വേറെ അത് ന്നമ്മള് തേങ്ങയൊക്കെ അരച്ചിട്ട് അരച്ച് മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കട്ന്നല്യേ ഇതിപ്പം വെറുതെ തേങ്ങയും ചക്കേം ഉപ്പ് മാത്രം ഇട്ടിട്ട് ന്നമ്മള് വേവിച്ചെട്ക്ക ചക്കച്ചോളയിങ്ങനെട്ട് അരിയാതെ ആ ഈ അതിട്ട് ഉം
കയ്ച്ചു നോക്കീട്ടില്ല ആഇതുവരെ
ആ
പിന്നെന്താ സ്കൂളൊക്കെ തുറന്നല്ലെ സ്കൂളിലേക്കുള്ളതൊക്കെ വാങ്ങിച്ചിരുന്നോ?
ആ ഞാന് പ്പം എനി ക്കിപ്പം സ്കൂളിലൊന്നും പോണ്ടാല്ലോ എന്റെ ബ്രദറിന് മേടിച്ചാരുന്നു
അ ആ ഓക്കെയോ അപ്പന്താ ഇയാള് പ്ലസ്ടു കയിഞ്ഞു നിക്കാണോ?
ആ ഞാനിപ്പം കോളേജില് പോവാണ്
കോളേജില് പോവാല്ലേ
ആ
അപ്പൊ പ്പൊ കോളേജോക്കെ ഓപ്പൺ ചെയ്തോ പ്പൊ
ഞങ്ങക്കിപ്പഴാണ് ഞങ്ങക്ക് വെക്കേഷൻ ഞങ്ങക്ക് കഴിഞാഴ്ച ക്ലാ ക്ലോസ് ചെയ്തതേയൊള്ളു ഇനി ജൂലൈല് പോയാമതി
ആആ ഈ ജൂൺ മാസം ആയിരിക്കുലെ വെക്കേഷൻ കിട്ട
ഉം ജൂണിലാ വെക്കേഷൻ
ആ അപ്പൊ എക്സാംസൊക്കെ തീർന്നൊ
ആ കഴിഞ്ഞി
അ ആ അപ്പോ ഇനി ഏ ങ്ങളെ യൂണിവേഴ്സിറ്റി മൊത്തം ങ്ങനേണോ അതോ ങ്ങളെ കോളേജ് മാത്രാണൊ ഈ ഒരു സമയത്ത് വെക്കേഷൻ
തങ്ങന
ആ ആ ഓക്കേ ഓക്കേ പൊറത്താണോ പ്പ പഠിക്കുന്നെ?
ഇല്ല ഞങ്ങടെ വീട്ടീന്ന് അരമണിക്കൂറ് ദൂരം കോളേജിലോട്ട്
ആ ആ ഓക്കെ ഓ ആ പി അപ്പൊ ഇപ്പൊ എക്സമൊന്നും കറക്റ്റിന് നടക്കുന്നില്ല തോന്ന്ണ്ട്ല്ലേ അപ്പൊ സാധാരണ ടൈമില് വെക്കേഷൻ കിട്ടീട്ടില്ലായിന്ന്
ആ അതില്ല ഞങ്ങടെ ഈ കോഴ്സേ അങ്ങനാണ് യൂണിവേഴ്സിറ്റിക്കാരങ്ങനെ ടൈംടബിള് വെച്ചേക്ക്ന്നത് വെക്കേഷം സമയത്ത് പുള്ളാർക്ക് വെക്കേഷം സമയത്ത് ഞങ്ങക്ക് പരീക്ഷിം ഞങ്ങക്ക് വെക്കേഷ സമയത്ത് പുള്ളാർക്ക് ക്ലാസ്സും തൊടങ്ങും
ആഹ് ആഹ് അങ്ങനെലേ
ഉം
അത പിന്നെന്ത് യാത്രകളൊക്ക പോകാൻ ഇഷ്റ്റണ്ടൊ
ആഹ് ഇഷ്ടാണ്
ആഹ് ഇപ്പടുത്ത് അങ്ങനെ വല്യ യാത്രകളൊക്കെ ചെയ്തിട്ട്ണ്ട്
ഇപ്പം ഞങ്ങക്ക് വെക്കേഷൻ ആയതല്ല ഒള്ള് അതുകൊണ്ട് ഇനി വല്ലൊം പ്ലാൻ ചെയ്യണം
ആഹ് ആഹ് ആഹ് ഓക്കെ അപ്പ ക്ലാസ്സിലൊക്കെ കൊറേ കുട്ടികളുണ്ടൊ
ആഹ് അത്യാവശ്യം. അമ്പത് അമ്പത്തിര്രണ്ട് പേരൊക്കെണ്ട്
ആഹ് ആഹ് ഓക്കെ അപൊ ഗേൾസും ബോയ്സൊക്കെ ഒരുപോലെയാണ് അതൊ ആരാണ് കൂടുതല് ഗേൾസാണൊ ബോയ്സാണൊ കൂടുതല്ള്ള
ഞങ്ങടെ ക്ലാസ്സില് ബോയ് ഗേൾസാ കൂടുതല്
ആഹ് ആഹ് ഇപ്പൊ അതിപ്പൊ പൊതുവേ നമ്മള് നോക്കാണ്ന്ന്ണ്ടെങ്കിലും ഏഹ് ബോയ്സ് ബോയ്സിനെക്കാട്ടിലു കോളേജ്കളിലൊക്കെ ഗേൾസ് ആണല്ലൊ കൂടുതലായിട്ട് കണ്ട് വരുന്നത് പണ്ടത്തെ കാലത്തൊക്കെന്ന് പർഞ്ഞാല് ഗേൾസൊന്നും അധികം പഠിക്കാനൊന്നും അധികം പോല പ്രത്യേകിച്ച് ഇ മുസ്ലിംസ്ലിലൊന്നും പ്ലസ് ടു കല് കഴ്ഞ്ഞാ തന്നെ ഇങ്ങനെ കല്യാണം കഴ്പ്പിച്ചുവിടലേന്നു പക്ഷെ ഇപ്പ കൊറേ സിസ്റ്റംസൊക്ക കൊറേ മാറിട്ടൊ ഇപ്പൊ ഇപ്പ നമ്മള് കോളേജ്കൾലൊക്ക നോക്കാണ്ന്ന്ണ്ടേല് കോളേജ്കൾലൊക്കെ ഇപ്പ ഗേൾ സിന്റെ സാന്നിധ്യാണ് കൂട്തല്ള്ളത് ഇപ്പൊ ഞാന് കഴിഞ്ഞ കൊല് ആഹ് കഴിഞ്ഞ കൊല്ലാണ് പി ജി തീർന്നത് അപ്പൊ ഇന്റെ ക്ലാസ്സ്ലന്നെ കൂട്തലും ഏഹ് കൂടുതല് ചാല് ആകെ ഒര് ബോയി ഇണ്ടായിട്ടൊള്ളു അയിന് ബാക്കി പതിനൊന്ന് ആൾക്കാരും ഗേൾസ് അപ്പൊ ഗേൾസ് ഇപ്പൊ മുന്നോട്ട് പഠിക്കാൻ വരാനൊക്കെ തുടങ്ങിയിരിക്കുന്നു അല്ലെ
ആഹ് അതാണ് പണ്ടത്തെ കാലത്ത് ഗേൾസിനെയൊക്കെ അടിച്ചമർത്തി വെച്ചിരിക്കുവായിരുന്നു മുസ്ലിംസ് മാത്രല്ല ചെല ഈ ഹിന്ദുക്കൾക്കും ആഹ് അവര്ടെ പേരൻസും ചിലരൊക്കെ പ്ലസ് ടു കഴിയുമ്പഴെ പഠിപ്പിക്കാനായിട്ട് പാങ്ങില്ലാത്തവരൊക്കെ പ്ലസ് ടു കഴിയുമ്പഴെ കല്യാണം കഴിപ്പിച്ച് വിടാറുണ്ട്
ആഹ് ആഹ് അതെ അതെ ഇപ്പ ഏത് ഇല്ലാത്തവരാണ്ന്ന്ണ്ടേലും അവരെ ഏറ്റെട്ക്കാനൊരു സംഘടനകള് പിന്നെ അവര്ടെ പഠനചിലവുകളൊക്ക കോളേജന്നെ വഹിക്കുന്ന രീതിയില് ഒരുപാട് സംവിധാനങ്ങള് ഉള്ളത് കൊണ്ടും അങ്ങനെയൊക്കെ ആയത് കൊണ്ട് പിന്നെ ഇപ്പത്തെ പെൺകുട്ടികളൊന്നു കല്യാണത്തിനൊന്നു ഇപ്പ അധികം താല്പര്യം കാണിക്കുന്നില്ലല്ലൊ ഏഹ് പഠിച്ച് സ്വന്തം കാൽല് എന്തീലൊക്ക ജോലിയായിട്ട് അല്ലെങ്കില് പഠനം മുഴുവൻ തീർത്ത് ജോലിയൊന്നു മാത്രം നോക്കാനുള്ളു ന്ന്ള്ള സാഹചര്യൊക്ക വരുമ്പഴാണ് ഇപ്പത്തെ ഗേൾസൊക്ക കല്യാണ്ത്തിന് സമ്മതിക്ക്ണത് അത് കാരണായിട്ട് നമ്മുടെ നാട്ടിലെ ആണുങ്ങൾക്കൊന്ന് ഇപ്പൊ പെണ്ണ് കിട്ടാത്ത ഒര് അവസ്ഥയൂണ്ട് അവിടൊക്കെയുണ്ടൊ അങ്ങനെ
ആ ഇവിടെ ഉണ്ട് അത് കൂടുതലും അതിന് കാരണേ ആണുങ്ങൾ തന്നല്ലേ അവര് ഈ പെണ്ണക്കളെ ഓരോത പറഞ്ഞിട്ട് സ്ത്രീധനത്തിന്റെ പേരിലും ഓരോരുത്തരായിട്ട് ഉപദ്രവിച്ചി ട്ടക്കെല്ലേ ഇപ്പഴത്തെ പിള്ളാര് ഈ കല്യാണം വേണ്ടാന്ന് പറഞ്ഞോണ്ട് നിക്കുന്നത്
ആഹ് അതെ അതെ അതാണെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ അങ്ങനെ നന്നായിട്ട് മുന്നോട്ട് വന്നോണ്ട് എല്ലാ കാര്യങ്ങളും എന്തൊരു ചെറിയ അപകട ആക്സിഡന്റ് എന്തേലൊക്കെ ഉണ്ടാകുമ്പോ സോഷ്യൽ മീഡിയൽ ഇങ്ങട്ട് ഫേമസ് ആയി അപ്പോ ഇതൊക്കെ കാണുമ്പോ ഇപ്പള്ള ഇപ്പത്തെ രക്ഷിതാക്കൾക്ക് ഒരു ബോധം വെച്ചു നമ്മള് മക്കള അങ്ങനാവരുത് പണ്ടൊക്കെന്ന് പർഞ്ഞാൽ ഇപ്പോ കെട്ടിച്ചു വിട്ടാലും അവ്ടെ നല്ല ഉപദ്രവവും കാര്യങ്ങളും ഒക്കെയാണെന്നുണ്ടെങ്കിലോ പെൺകുട്ടികൾ ഇങ്ങനെ സഹിച്ചു നിക്കുവായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ പെൺ കുട്ടികള് തുറന്ന് പറ യും അല്ലെങ്കിൽ അത് എന്തെലും ഒരു സോഷ്യൽ മീഡിയൽ അങ്ട്ട് പബ്ലിഷ് ചെയ്യും അപ്പ അത് ഏറ്റെടുക്കാനും കൊറേ ആളുകള് ഉണ്ടാകും അങ്ങനെ നമ്മളെ കാലഘട്ടം മാറരുത് ഒരു തരത്തില് നോക്കാണ്ന്നുണ്ടെങ്കില് വളരെ നല്ലൊരു കാര്യമാണ് എന്നും നിങ്ങൾക്കും തോന്നീട്ടില്ലെ
അത് സത്യം ഈ ടെക്നോളജി മാറിയതോടെ നമുക്ക് കുറേ ദോഷങ്ങളും വന്നി ട്ടുണ്ട് കുറേ ഗുണങ്ങളും വന്നിട്ടുണ്ട്
ആഹ് അതെ അതെ ഓക്കെ ന്നാ ശരിട്ടാ